ഹലോ ആഹ് കേൾക്ക്ല്ലേ? ഇൻക്കറീല മഴയായിട്ട് റേഞ്ച് പോയതാവും ന്നാ
ഏഹ് ഇവടെ റേയ്ഞ്ച്ണ്ട് ഇവിടെ വൈഫൈ ആണ് അത് പിന്നെ അങ്ങനെ കട്ട് ആവൂല
ആഹ്
എന്തേ പിന്നെ വേറെ എങ്ങോട്ടെങ്കിലൊക്കെ ട്രിപ്പ് പോയിണോ ആലപ്പുഴ അല്ലാത്തെ?
ഇല്ല ഇല്ല ഞാൻ പർഞ്ഞില്ലേ കോഴിക്കോട് ബീച്ച് അവ്ട്ക്ക് എപ്പളും പോവും എട്ക്ക് പോവും പിന്നെ മീൻ ഈ ഒന്ന് രണ്ട് പ്രാവശ്യം പോയിട്ട്
ഇങ്ങള് മഴത്തൊക്കെ പിന്നെ ഈ പ്ലാസ്റ്റിക്ക് ഒക്കെ എത്താ കാട്ടല്
പ്ലാസ്റ്റിക് എന്താ ഇല്ല്യേ ഓല് കൊണ്ടോവുലെ ആ ബിസ് വേസ്റ്റൊന്നും കൊണ്ടോല
അത് ഞമ്മള് ഒണക്കിയാണ്ട്
ആഹ് ആഹ് ആഹ് അതാണ് ഏഹ് ഒണക്കിക്കാണ്ട് ഓല് കൊണ്ടോല ഒണക്കിക്കാണ്ട് ഞങ്ങള് കത്തിക്കലാ
ഏഹ് പിന്നെ വേറെന്തൊക്കെയാ പിന്നെ? എവിട്ക്കെങ്കിലും ഇന്ന് കുടുംബത്ത്ക്കൊക്കെ പോവേല്ലേ?
ആഹ് പോലണ്ട്
വീട്ടില് ഏത് വണ്ടിയാ ഇള്ളത് കാറ്
കാറ് ടിയോണ
ഏഹ് കൊറേ കാലായോ വാങ്ങീട്ട്?
ആഹ് കൊറേ ആയി
ഉം ഹസ്ബൻ്റ് വാങ്ങിയതാ?
ആഹ് ഓര് വാങ്ങിയതാ
ഉം എങ്ങനെണ്ട് എന്നിട്ട് കൊ സീറ്റൊക്കെ എന്താ കൊറേ
ഇപ്പ ഇപ്പല്ലരുണ്ട് അതീന്നു പ്പല്ലേനി ഇപ്പോ ആഹ് ഞാനും തടിയില്ലേനീ ഞാൻ ഒന്ന് പെറ്റിച്ചാെ കൊർച്ച് തടിയൂടി അപ്പൊ ഓരോക്കെ ആദ്യെ തടിണ്ട് അതിന് കൊറച്ച് ബുദ്ധിമുട്ടാ
വല്ല്യ വണ്ടി വാണ്ടിരൂല്ലേ
കൊടുക
ഇന്നോവ സ്രിസ്റ്റ് അതൊക്കെ വാങ്ങിയാ മതി എന്നാ പിന്നെ ബേക്കിലും മൂന്ന് ലെയർ ആയിട്ടാണല്ലോണ്ടാവ
ആഹ് ഏയ്സ് ഇട്ക്കാന്നൊക്കെ പറഞ്ഞേനി
ഏഹ് ഏയ്സ് എട്ക്കുമ്പോ ആ മറ്റേ കാറിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഇണ്ടാവൂലേ
ഇല്ലേ പക്ഷെ എല്ലാരും വരുമ്പോ ഓണം ഒണ്ടെങ്കിൽ അങ്ങനെ
ആഹ് പിന്നെ പെട്രോള് അടിക്ക്ണ ഇതും ലാഭാണ്
ആഹ്
പിന്നെ എന്തൊക്കെയാ വേറെ എവിടെക്കാ ബീച്ച്ക്കൊക്കെ പോവേണ്ടോ
ആഹ് ബീച്ചി തന്നെ എപ്പളും
ഉം ബീച്ച് പോയാ എന്താ കാര്യായിട്ട് പരിപാടി ഫുഡാണോ
ഫുഡടിന്നെ
അതന്നെ കല്ലുമ്മക്കായും കാട പിന്നെ കാടമുട്ട ഫ്രൈയും ഞാൻ മെയിനായിട്ട് അതാ തിന്നല് കല്ല്മ്മക്ക എനിക്ക് ഭയങ്കര ഇഷ്ടാ അത് ആ ചൂടോടൊക്കെ പോയി തിന്നണം അവിടുന്ന്
ഞാൻ തിന്നിട്ടെന്നില്ല ഏഹ് ഞാൻ കാടമുട്ടേം പിന്നെ എച്ചറിയില്ല എനിക്ക് അത് കേൾക്കുമ്പോ എനിക്ക് തിന്നാൻ തോന്നൂല
കല്ല്മ്മേക്കായ അയിന് തിന്ന് നോക്കിയാൽ പിന്നെ നിങ്ങള് വാങ്ങും അന്ന് എല്ലാ ഫുഡും ഒന്ന് തൊള്ളേ കിട്ടു ട്ടോക്കണം എന്നാലല്ലേ അയിന്റെ രുചി അറിയുള്ളൂ
ആഹ്
ഹസ്ബൻ്റിന് വല്യ താല്പര്യ ഇല്ല എന്നാലും എനക്ക് നല്ല ഇഷ്ടാട്ടോ ഇക്ക് നല്ല അയിന്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടാ പിന്ന അത് റോസ്റ്റ് ചെയ്തതൊക്കെ ഇഷ്ടാ
ആഹ്
ഉം ഞങ്ങളന്ന് നോമ്പിനൊക്കെ ഇഫ്താർ പാർട്ടിക്കൊക്കെ പോയിനി അങ്ങട്ട്
ഏഹ് ആഹ് ആഹ്
ഈ ഐറ്റംസിനെ പൊരികളും വരികളൊക്കെ വാങ്ങി
ആ ആഹ് അഹ് ഞങ്ങളെ അവടെ പോയാ കോളിഫ്ലവറ്
ആഹ് കോളിഫ്ലവർ ണ്ടാവും അത് നല്ല ടേസ്റ്റാല്ലേ? ഉം ഞാന് വീ
അതും ഏഹ്
ഉം പിന്നെ
പിന്നെ ബേ ബേപ്പൂര് പോവാണെങ്കില് ആഹ് ബേപ്പൂര് പോവാണെങ്കിൽ പട്ടാണി
ആഹ് പട്ടാമ്പി ബീച്ചുണ്ടോ? ഞാൻ കണ്ടിട്ടില്ലട്ടെന്നാല്. പോയിട്ടില്ല ഇതരെ
ബേപ്പൂരേ
അഒട് ആഹ് ആഹ്
ബേപ്പൂര് പോയില്ല?
ബേപ്പൂര് പോയിണ്. പട്ടാമ്പി ന്നല്ലേ ഇങ്ങള് പറഞ്ഞേ?
ആഹ് അഹ് പട്ടാണിക്കടല
പട്ടാണിക്കടല
ആഹ് അതാണ് അവിടുത്തെ ടേസ്റ്റ് ആഹ്
ഞാന് ബേപ്പൂര് അങ്ങനെ പോയിണ് പക്ഷെ അഒട്ന്ന് അങ്ങനെ ഫുഡ് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കിയില്ല. നമ്മള ആഹ് മറ്റേ റ്റം വരേ നടന്ന് പോണ പാലണ്ടല്ലോ?
ആഹ് അഹ് അഹ്
നല്ലൊരു രസല്ലേ ഞങ്ങളൊക്കെ അങ്ങട്ട് ആഹ് അറ്റം വരെ പോയി. ട്ട് മഴ പെയ്തിട്ട് കുടുങ്ങീണ്
ഔ ഇങ്ങട്ട് വരാന്
ആഹ് ആഹ് നമ്മള അവടെ അറ്റം പോകുമ്പളേ മഴ പെയ്യുമ്പോം കല്ല് വിക്ണ മാരി നമ്മള മേത്ത്ക്ക് വ്ക മ
ഏഹ് അത് കടന്റെ നേരെ ഒരു മരങ്ങളോ ഒന്നു ഇല്ലാതെ ആഹ്
ഉം വെറുതെ ല്ല നമ്മള ഇവിടെന്നും അങ്ങനെ അല്ലല്ലോ മഴത്തുള്ളി വ്ക്മ്പോ വേദന ല്ലോ പക്ഷെ അവടെ കല്ല് വിക്ണ പോലെ ഏഹ് ഇങ്ങള് അറ്റം വരെ പോയി
ജങ്കാ ഏഹ് ഹേ ജങ്കാറും ബോട്ടും കയറില്ലേ?
ആഹ് കേറിണ് കേറിണ് ഞങ്ങള് വടെ
ആഹ് ഏഹ് അല്ല ബേ
ഏഹ് ബേപ്പൂരില് കേറിയില്ല. ജങ്കാർ പറിണ നമ്മള് ഈ വണ്ടിയൊക്കെ കേറ്ണ ആഹ് സാനല്ലേ വല്യത്?
ആഹ് അതന്നേ ആഹ് ചാലിയത്ത് കൊണ്ടുവക്കും ചാലിയത്ത് തിരിച്ച്
ആഹ് ബേപ്പൂരിന്ന് കേറിയില്ലട്ടോ ഞാനി ചെറിയതിലാ കേറി ജങ്കാറ് നമ്മള് ഈ എളമരം ഭാഗത്ത്ന്ന് അക്കരെ കടക്കാൻ വാണ്ടീട്ട് പ
അഹ് ആഹ്
ആഹ്
എല്ലോട്ത്തും പാലം കെട്ടില്ലോ ഇപ്പം അയിന് തോണിൻ്റെ ഒന്നും ആവശ്യല്ലല്ലോ.
ആഹ് അതാണേ
ഈ തോണില് കേറ്ണത് വേറൊരു രസാലേ പ്പോ ഇങ്ങള് കേറിണോ തോണില്?
എഒടെ പ്പത് കിട്ട്ണേ ആഹ് ഞാൻ കൊറച്ചു മുന്നേ ചെറിയ കുട്ടിയായിപ്പോ ആഹ് മറ്റേ അരീക്കോട് സ്കൂളില് ഒരു ഇതുണ്ടലോ ഒരു സ്റ്റോറി ഉണ്ടെയിനല്ലോ അയില് ഒക്കെ ഇങ്ങനെ
ഏഹ് ഇന്റെ ഇമ്മാൻ്റെ ക്കുടിലൊക്കെ മഴവെള്ളം കേറിയാല് പിന്നെ ഈ തോണിയൊക്കെ ഇറ്ക്കും മം പക്ഷെ അവിടന്ന അന്നാ മഴയൊള്ള മഴവെള്ളം പോ ഒക്കെ ഉണ്ടാവുമ്പോ ഞമ്മക്ക് ഉമ്മാൻ്റെ കുടീക്ക് പോവാൻ പൂതിയാണ് പക്ഷെ അവിടെ പോയിട്ട് അവിടെ വെള്ളം കേറി കിടക്കല്ലേ അതുകൊണ്ട് കാണാൻ കഴിയില്ല വെള്ളം ഇറങ്ങിട്ടേ പിന്നെ പോവുള്ളു അപ്പൊ തിനും തോണി എന്തൊക്കെ കരക്കെത്തിണ്ടാവും മഴവെള്ളം ഇള്ളപ്പൊ ഇതരെ അവിടെ എത്തി പെട്ടില്ല
ഏ
ഉം ഇപ്പ അയിന് കേറല് കുറച്ച് കുറവാ കാരണം റോഡ് കുറച്ച് ഹൈറ്റ് കൂട്ടിയപ്പം
ആഹ് എല്ലോട്ത്തും അങ്ങനെ തന്നെയാണ് പണ്ടൊക്കെ സ്കൂളില് ഉം ഇതാകീണ് ഇപ്പം അങ്ങനെയൊന്നും ഇല്ലല്ലോ
മ്മക്കേ കോ മേനെ മേനെ മെഡിക്കൽ കോളേജിക്കൊക്കെ പോവാന് തോണി കടന്നിട്ടേനി ഹോസ്റ്റല് ഇന്നൊക്കെ പള്ളേ ള്ളപ്പോ കാണികാം പോയിനത് പാലം വരുണേന്റെ മുന്നേ ഉം ഇപ്പം എല്ലാത്തിനും ആഹ് ആഹ് മറ്റേ ഊർക്കടവ് പാലം കടന്നാണ്ട് പാലത്തിന് അന്ന് വര്ണേന്റെ മുന്നേ തോണിയെനി ഉണ്ടായിനെ ഉം ഉം പിന്നെ എന്തൊക്കെ ഉം ബേപ്പൂര് കൊറെ തവണ പോയിണോ
ആഹ് പോയിക്ക്ണ് ഇപ്പം നന്നാക്കിയാരിം പോയിണ്
പുളിമൂട്ടിന്നല്ലേ ഈ ബോട്ടിംഗ് ഒക്കെള്ളത് അത് കാ കാലിക്കറ്റാല്ലേ ഉം പിന്നെ എന്തൊക്കെ
പിന്നെന്താ അങ്ങനെ പൊണ്
എന്താ മീഷോന്നൊക്കെ ഡ്രസ്സൊക്കെ എട്ക്കലുണ്ടോ ഓൺലൈൻ കസ്റ്റമറ
പിന്നെ ഡെലിവറി ബോയ്ക്ക് ഇപ്പം വീട് കാണാതെ അറിയ
അതന്നെ ഞങ്ങളെ വീ ഇന്റെ വീടിന്റെ തറവാ നേരെ മുന്നില് തറവാട്ട് വീട് ഓറഞ്ച് പെയിൻ്റാ ആഹ് ആഹ് ഓറഞ്ച് പെയിൻ്റ് അടിച്ച വീടിന്റെ ബാക്കിലല്ലേ ചോച്ച് ഇന്നോട് ഞാൻ വിളിക്കുമ്പോ തന്നെ എൻ്റെ സൗണ്ട് കേ ക്കുമ്പോ തന്നെ
ഞാൻ പിന്നെ മക്കക്കും പിന്നെ എല്ലാവർക്കും മാങ്ങും ഓരോന്നായിട്ട്
പിന്നെ ഹസ്ബൻഡ് നാട്ടിലുണ്ടാവില്ല പിന്നെ പുറത്ത് പോയി വാങ്ങല് ആഹ് സാധനങ്ങള് വീട്ട്ക്ക് ള്ളെ ആഹ് അതന്നെ ഞാനും കുട്ടിക്ക് അധികം കഴിച്ചാള്ളത് പമ്പേഴ് സ് ആഹ് ഞാനും ടോപ്പ് ആഹ് അതന്നെ
ഒക്കെ വരുള്ളൂ ഒറ്റ പ്പിസിനൊക്കെ ഉം കടേല് ആഹ് ടോപ്പ് ഇപ്പം സെയിൽ ഇ ണ്ടായിനല്ലോ ഏയാന്തി അല്ല അഞ്ചാന്തി നാലും അഞ്ചും ആഹ് പക്ഷെ ഞാൻ സേല്നെ നോക്കിയപ്പോ ഇതിന് മുന്നേ നോക്കിയച്ചേനൊക്കെ മുന്നൂറും ഇരുന്നൂറും കണ്ടി ന്നു കൊറ്റടിക്ക് നാന്നൂറാ യേ ക്കാ ആഹ് ഒരു സൈൽന്ന് പറഞ് വല കൂട്ടാ സെയ്ലിന് വാങ്ങാക്കാ നല്ലത്ട്ടോ ഉം അപ്പ സാധാ വെലനാട്ടി കൂടുതലാ
ആഹ് ഞാന് ഞ് ഓണം ആഹ് ഓണ കൃ മസ് അങ്ങൻത്തെ സമയത്തൊക്കെ
ആഹ് അങ്ങനത്തേല് എൻക്ക് തൊന്ന്ണത് ഓഫർ ഉണ്ടാവു തോന്നുണ്ട്
ഉംഉം
ആഹ് പിന്നെ നമ്മള് ഫസ്റ്റ് ആയിട്ട് വേറെരു നമ്പർന്ന് ഓർഡർയാണ് ണ്ടേങ്കിലൊക്കെ ഡിസ്കൗണ്ട് ഉണ്ടാവലുണ്ട് വൺ നൂറ് പ്യെക്കെ ഈ മീശോ ഭയങ്കര ലാഭാ ട്ടോ കാരണം ഞാൻപ്പോ മൂന്നാല് ടോപ്പ് അടുപ്പിച്ച് വാങ്ങിന്നിട്ട് ഒരക്കെ പറയണത് മീഷോന്നാണന്ന് കണ്ട തോന്നൂല്ല കാരണം അത്ര ക്വാളിറ്റി ഇണ്ടയ്നി ചല പ്രൊഡക്റ്റ് നല്ല ക്വാളി റ്റിണ്ടാവും ഉം ഞാൻ പിന്നെ മെയിനായിട്ട് നോക്കല് ഇൻസ് ഇൻസ്റ്റേല് ഇൻഫ്ലുവൻസേഴ്സ് ഇട്ടാ ത്ണ്ടാവുല്ലോ റിവ്യൂ ഉണ്ടാവല്ലോ വീഡിയോ ആക്കിയിട്ട് അത് ഓല ലിങ്കില് കേറിയിട്ടേ വാങ്ങുള്ളൂ അപ്പൊ പിന്നെ നല്ല സാധനായിരിക്കും കിട്ട
മിഞ്ഞാന്നൊരു ബാഗ് വാങ്ങി നല്ല സാധനം ഇൻക്ക് ഹാൻ ബാഗാ നൂറ്റിഴ്‌വഹ് ർപ്യക്ക്
എങ്ങനെ തേ ഏത് ക്ലോത്ത് എന്താ
ത് ലെതർന്നെ ആഹ് ലതറ് വ റ്റും ഗ്രേ കളറ കൂടിയ ഏഹ് സാദാ നല്ലതാ
ഏഹ് അധികം നമ്മുടെ കുട്ടികൾക്കൊക്കെ കുട്ടികളൊക്ക ഉള്ളോൽക്ക് കുറച്ച് സ്പെയ്സ് വണല്
ആഹ് ഏഹ്
കൊള്ളു യ്ക്കൂലെ
ഞാനും ഔ വിചാരിച്ചു വാങ്ങിയതന്നെണ്
ആഹ് എനിക്ക് ഞാനൊന്ന് വാങ്ങീന്ന് ഇരുന്നൂര് ഇരുന്നൂറ് രൂപക്ക് ഒരു ബനാറസ് പ്രിന്റ് വരുന്ന നല്ല അടിപൊളി ബാഗ് ഉം നല്ല സപെയ്സാട്ടോ ഇപ്പളും കംപ്ലൈന്റ് ആയിട്ടൊന്നുല്ല ഇവിടെണ്ട്
ഒരുകൂട്ട് ഡ്രെസ്സും രണ്ട് പമ്പേഴ്സും പിന്നെ കു
ആഹ് ആഹ് ആഹ് ഇപ്പൊഇങ്ങനെ മൂന്നാല് പീസ് ഒ റ്റടിക്ക് വരന്നത് ണ്ടേയിന്ന് അഞ്ഞൂറ്റി സംതിങ്ങിന് ചെറിയ പേഴ്സ് പിന്നെ ഒരു ഹാൻ ബാഗ് പിന്നെ അങ്ങനായിട്ട് വര്ന്നത് ണ്ടേയ്ന്നു ഇപ്പൊ ഓക്കേ ആഹ് അങ്ങനക്കെ ആയിട്ട്ള്ളത് ണ്ടായിനി ഒറ്റടിക്ക് കോമ്പോ ആയിട്ട് ഓരോ ക്ല
ആഹ് ആഹ് ഞാനൊരു മഞ്ഞ കളറൊക്കെ കണ്ടീന് ഏഹ്
ഉം ഞാനിപ്പം ഒന്ന് പർച്ചേസ്യ്യാൻ വിചാരിച്ചത് വീട്ട് നടാൻ പറ്റിയ കുറച്ച് പീസ്കളാ. അത് അർജന്റ ആയി
ഡ്രസ്സ്ന്നെ ആഹ് ഇൻകു വാണോ ഞാനും കണ്ടച്ചിക്ണ് യാ പൈസ. ടീച്ച് വാങ്ങാന് ജാര്ച്ച ആഹ് ഇന്ത്യക്ക ആഹ് ആഹ് ഓക്കെ.